എന്നണ്ട് വിശേഷമൊക്കെ
സുഖമായിട്ട് പോണു
ഉം ചോറിണ കഴിഞ്ഞോ
ഓഹ് ചോറൊക്ക തിന്നു ക്ഷണം കഴിച്ചു
സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നോ
പക്ഷന പറഞ്ഞാല് വെള്ളരിക്ക കറി സ്പെഷ്യല ഒന്നുല്ല അതാ വെള്ളരിക്ക കറിയും മാമ്പയറുപ്പേരും മീനും
ആഹ് ഇവിടെയും സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു ഇവിടെ എന്തായിരുന്നു ന്ന് ആ ഇന്ന് കൂണ് മഷ്റൂം കിട്ടിയായിരുന്നേ
ആഹ് ഇപ്പൊക്ക കൊറെ ആഹ് അപ്പ ഇടി വെട്ടുമ്പോ അതിന്റെ ഒരു കാലാണല്ലോ അല്ലേ
ആ അതെ കുഞ്ഞ് കുഞ്ഞ് അരിക്കണില്ലേ അത് തോറിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുവല്ലോ
ആഹ് ആഹ് അഹ് നല്ല രസമാ ആഹ് ഞങ്ങളെ കഴിച്ചണു ഇപ്പൊ ഞങ്ങൾ ഇവിടെ ല്ല എന്റെ വീട്ടിലൊക്കെ പിന്നെ രാവിലെക്കെണീക്കുമ്പോ
ആഹ് ശരിയാ പറമ്പിൽ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇഷ്ടം പോലെ കാണും ചെയ്യും പറമ്പിൽ എല്ലാവേ
ആഹ് ഉണ്ടാവുമ്പോ ചെിലയിടത്തൊക്കെ ഉണ്ടാവുള്ളൂ ഷേ ക് റ്റാത്തവർക്ക് നല്ല അ ഇഷ്ടള്ളവർക്ക് നല്ല ഇഷ്ടാണ് ആ സാധനം
ആ എനിക്കത് തോരം വെക്കണ ഇഷ്ട്ടാണേ എനിക്ക് ചാറ് വെക്കുന്നതിനോട് താല്പര്യംല്ല
ആ അതോ ആഹ് എനിക്ക് എങ്ങനെ വെച്ചാലും ഇഷ്ടാണ്
ആഹ്
പിന്നെ ഞങ്ങളിപ്പോ ഇവിടെ കാണാറില്ല ഇവിടെ അങ്ങനെ കിട്ടാറില്ല ഇവിടെ
ആ ഇത് വരെ എല്ലായ്പപ്പോഴും കാണത്തൂല്ലൂ ഈ സാധനം ഇടി
ആ് ആ അതെ അതെ അങ്ങനെയൊക്കെ കാണുള്ളൂ അത് തെരഞ്ഞ് ഓരോ ആൾക്കാരി മനുഷ്യർങ്ങനെ നടന്ന് പോകും ആൾക്കാരിങ്ങനെ
അതെ ഇവിടെ ഒരാ നമ്മൾ ഒരു പറമ്പിൽേ ഇത് ഉണ്ടാകത്തുള്ളൂ അപ്പൊ എന്താന്ന് വെച്ചാല് ഈ അടുത്തുള്ള ആൾ ക്കാരെല്ലാവരും അവിടെ പറിക്കാൻ വരും ആരേലും ഒരാൾ പോയി കണ്ട് പിടിക്കുവേ എന്നിട്ട് അയലൊക് ത്ത എല്ലാരോടും പറയും അവിടെ കൂണ ഉണ്ടായിട്ടുണ്ടന്ന് പറയും നമ്മുടെ തൊട്ടടുത്ത പറമ്പില എന്നിട്ട് പിന്നെ നമ്മള എല്ലാരരുടെ കൂടി പോയി പറിക്കും ഉം അതൊരിക്കി എടുക്കാൻ ഇച്ച് രി പാടാണ് താനമേ നമുക്ക് അപ്പടി മണ്ണായിരിക്കുവ അല്ലേ
അതെ പുല്ല് ദൊന്നുംമായി കാണില്ല ഇപ്പൊ ആ പിന്നെ അങ്ങനെ നോക്കി കൊണ്ടടുക്ക പോവണം
അതെ പക്ഷെ ഇത് ഒരിക്കി കറി വെച്ച് നല്ല തോരനൊക്കെ വെച്ച് നല്ല ടേസ്റ്റാ പിള്ളേർക്കും എല്ലർക്കും ഒത്തിരിഷ്ടുള്ള കറിയ അത്
മക്കക്കൊക്കേ ഇഷ്ട്ടായികുലെ
ആഹ് മക്കക്ക്െല്ലാം ഇഷ്ടമായ കറിയ ദേ എപ്പളും കീട്ടും പിന്നെ നമ്മളിപ്പ മേടിക്കൂല്ലോ കൂണ ഇപ്പ മേടിക്കാൻ കിട്ടൂലോ
ആഹ മേടിക്കാൻ ആ് ഇപ്പൊ എല്ലാ സാധനവും മേടിക്കാൻ കിട്ടുവല്ലോ
ആഹ പക്ഷെ ഈ അരിക്കൂണ് കിട്ടത്തില്ലാന്ന് തോന്നേ അല്ലാതെ നമ്മള് ഉണ്ടാക്കുന്ന കൂണ് മറ്റേ ഉ രുണ്ടിരിക്കണേ അല്ലേ അങ്ങനത്തെ കൂണ മേടിയ കിട്ടുള്ളു അത് പിന്നെ കറി വെക്കാനേ കൊള്ളുള്ളൂ തോരം ഞാനത് വെച്ചിട്ടില്ല
ആ മറ്റേ പിന്നെ മ വേറെ വേറൊരു കൂനുണ്ട് അത് നല്ല ഇടിട്ടപ്പോ അത് അതാ അതിൻന്റെ രസ ല്ലേ ത് പിന്നെ എന്നുംങ്ങനെ എട് കിടുക്കറ
ഉം ഈ കൂണ് നന്നായിട്ട് ഫ്രൈ ചെയ്യും ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടോ കൂണ്
ഇല്ല അങ്ങനൊന്നും കഴിച്ചിട്ടില്ല
ആ ഈ കോൺഫ്ലവറിനകത്തും നമ്മുടെ മൈദാമാവിന് അതും കോൺഫ്ലവറും അതൊക്കെ മുക്കിയിട്ട് ആ വറക്കണം നല്ല ടേസ്റ്റാ നമ്മള് ചിക്കൻ ഒക്കെ വറക്കി വറത്തെടുക്കല്ലേ
ആഹ് അങ്ങനെയൊക്കെല്ലേ
ആഹ് അരപ്പൊക്കെ ഇട്ട് വറക്കുന്ന പോലെ ആഹ് നല്ല ടേസ്റ്റ് നല്ല മുരിമൊരിയാടി പക്ഷെ തണുത്ത് കഴിഞ്ഞാ കഴിക്കാൻ കൊള്ളതില്ലേ ചൂടോടെ തണുത്ത വെച്ചിട്ടോണ്ടെങ്ക അങ്ങ് ചുങ്ങിപ്പോവും ആ ഒരു ഒരു മോരുമൊരു ഉണ്ടാവൂല ആഹ് ഫ്രഷ് ഉണ്ടാക്കി അപ്പൊ തന്നങ്ങ് കഴിക്ക അല്ലാതെ വൈകുന്നേരത്തേക്കായിട്ട് നമുക്ക് കഴിക്കാൻ മാറ്റി വെച്ച നി വൈകുന്നേരം ടേസ് റ്റ് കാണത്തില്ലെ
അതെ ആഹ് ഏത് സാധനം പിന്നെ ചൂടോട് ക്കാണല്ലോ അതിന്റെ രസം
പറ്റത്തില്ല
ആഹ് പിന്നെ അങ്ങനെയെക്കെയണല്ലേ അപ്പൊ രാത്രികൾക്കും ഉണ്ടായി ഫുഡ്
എന്തോ
രാത്രികൾക്കും ഇവടെയുണ്ടോ ഫുഡ്
രാത്രിത്തേക്ക് ഇനി വൈകുന്നേരം ഞങ്ങള് ഉച്ചക്ക് ചോറ് കഴിക്കത്തുള്ളൂ വൈകുന്നേരത്തേ വേറെ എന്തെലും ഐറ്റം ആയിരിക്കും ഒണ്ടാക്കാറുള്ളെ
ആഹ് ശരി അത് തന്നെ ഇപ്പെ നല്ല രാത്രി ഭക്ഷണം കൊറക്കൂല്ലേ
ആഹ് ചപ്പാത്തിയോ അങ്ങനെയൊള്ള ഐറ്റം ആയിരിക്കും വൈകുന്നേരമേ കൂടുതലേ
ഷുഗർ എന്തൊക്കെ ഒണ്ടോ
ഷുഗറൊന്നുയില്ല എന്നാലും ഏ രണ്ടു നേരം ചോറ് ഇവിടെ ആരും തന്നെ കഴിക്കേല
ആഹ് ശരി നമ്മള് ശരീരത്തിന് നല്ലതാണല്ലോ
അതെ ആഹ് ശരീരത്തി ആരോഗ്യയോടെ നമുക്ക് ഇച്ചിരി നോക്കണോല്ലോ ഇച്ചിരിച്ചെ പ്രായം കൂടുമ്പോൾ നമ്മുക്ക് ഷുഗറും കൊളസ്ട്രോളുയെല്ലാം കേറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളെ ആരോഗ്യത്തെ ഇച്ചിരി ശ്രദ്ധിക്കയാണെങ്കില് ആഹ് അരിഭക്ഷണം കെറച്ചിട്ട് ഗോതമ്പ്
ആഹ് ധാന്യങ്ങളാകുമ്പോ പിന്നെ കെഴപ്പമില്ല ധാന്യങ്ങളൊന്നും ഒക്കെ ആകുമ്പോ
ആഹ് അതെ അതൊക്കെ അത്ര വലിയൊരു പ്രശ്നം വരത്തില്ലല്ലോ അല്ല ചോറ് തരൻ മൂന്ന് നേരം ചോറ് ഉണ്ടടെ എങ്ങനെയെലും ഷുഗർ പിടിക്കും
അതലപ്പൊ ഞങ്ങളും പറഞ്ഞെ എന്തേലും കഴിച്ചാ മതിയല്ലോ പിന്നെ ദക്ഷ് ഭക്ഷണം തന്നെ കഴി അരി ഭക്ഷണം തന്നെ കഴിക്കട്ടല്ലോ പറയും ചക്കക്കെപ്പൊ ചക്കന്റെ കാലാണല്ലോ ആഹ് അപ്പൊ ചക്ക മക്കള് നല്ലോണം കഴിക്കും അല്ലേ യിട്ടാണ് ചക്കകൂട്ടാനും ചക്ക കൂട്ടാനൊക്കെ കഴിച്ചിട്ട എന്തൊരു വയറിനു എന്തൊരു സു ഇത് ആശ്വാസം ആണ് ഭക്ഷണം കഴി നമുക്ക് ഒരു വയറിന് ഒരുയിതാണല്ലോ
ആഹ് അതെ ഉം
പിന്നെപ്പോ മായന്തൊക്കെ കണ്ടില്ലേ അവിടെക്കെ ഇണ്ടോ
എന്താ മഴ അല്ലേ
ആഹ്
ഇങ്ങോട്ടേ കൊണ്ടുവന്ന നല്ല മഴയാ ഇപ്പ ഇത് മൂടി കെട്ടി കെടക്കുവാണ് രാവിലെ തൊട്ട് ഇന്ന് ഒരു ചാറ്റല മഴയൊക്കെ ആയിട്ടാണേ
ആഹ് ഇവടെ നല്ല മഴ പെയ്തു ഇപ്പം
ആഹ് മഴയും ഇടിയും ഇടിയാ പേടിക്കേണ്ടത് താനും
അതെ പേടി ഇപ്പ മിന്നാന് മിന്നലെ എത്തിയാണ്ട് നാല് പേര് മരണപ്പെട്ടില്ലേ
ആ ആഹ് അത് തന്നെ ഉച്ച കഴിഞ്ഞൊക്കെ സമയത്ത് അങ്ങനെ എറങ്ങാൻ പാടില്ല മഴയൊക്കെ നമുക്ക് എങ്ങനെയാണാലും കാണും
ആഹ് അത് അവര് എൻജോയ് ചെയ്യാൻ പോയതായിരിക്കും
ആഹ് എൻജോയ് ചെയ്യാൻ പോയ ടൂർ പോയതാ അവര് അത് തൊറസായ ഒരു സ്ഥലത്താണ് കേറി നിന്നപ്പോ
ആഹ് അതെ തൊറസ തൊറസ്സായ സ്ഥലല്ലേ അവിടൊന്നും അങ്ങനെ നിക്കാൻ പറ്റില്ലല്ലോ
നിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ നമുക്കൊന്നറിയായിന്നു
നമ്മക്ക് വീടിന്റെ ഉള്ളില് നിന്നാൽ തന്നെ നമുക്ക് പേടിയാ മിന്നല് വരുമ്പോ എവിടേക്കാ പോവാ പിന്നെയില്ല
പേടിയാ സത്യമാണെ ജനലിക്കൂടൊക്കെ നമ്മടെ വീ ലെതികെ
ആഹ് അതെ ജൻവരീ കമ്പിന്റെ എടെ മരത്തിന്റെ എടക്കെ സിമന്റ് ഒന്നും നിക്കാൻ പറ്റില്ലാ ആരെല്ലൊ
ആഹ് അതെ പിള്ളേർക്കെല്ലാം നല്ല പേടിയാ ഇടി
അതെ
ആഹ് ഇനി പിന്ന ഇപ്പ മഴ ആയിരിക്കും ഇനി മഴക്കാലം ആയില്ലേ സ്കൂളൊക്കെ തൊറക്കാറായതുകൊണ്ട് ഇനി മഴ ആയിരിക്കും ഇനി
പ്രളയം ഇതൊന്നും വരാതെക്കട്ടെലേ
അയ്യോ സത്യം കെട്ടോ പൊ പ്രളയം ഒന്നും വ ഈ ഒരു അപകടം അങ്ങനൊന്നും വരാതെ ഒരു ഉരുള്പൊട്ടല്ലോ
ആഹ് ഉരുൾപൊട്ടല് അതെ പേടിയാണ് ഇപ്പം മുണ്ട കേരം ചൂരൽമലേക്ക കണ്ടില്ലേ കേട്ട് ആഹ് അതെ അതകലോയ്ച്ചാല് പ്രളയത്തില് തന്നെത്ര പേര് മരണപ്പെ
എത്ര പേര് മരണപ്പെട്ടു ചെലവര്ടെ കണ്ടില്ലേ പേരൻസ് പോവും മക്കള് അനാഥമാവുന്നു
ആഹ് ഞങ്ങളൊക്ക ഇവട പുഴന്റ വക്കിനാ അപ്പ തന്നെ ഞങ്ങ ഞങ്ങക്കൊക്ക പിന്നെ പേടിയ ക്ഷേ ഞങ്ങളുടെ അടുത്ത്ക്ക് അത്ര എത്തൂല പക്ഷെ അതിന് താഴെ കൊറേ വീടുകളിലെ ഒക്ക വെള്ളത്തിലായി പോയി പോയില്ലേ ഒക്കെ പേടി ച്ചേ വീടുകളൊക്ക പിന്ന ഇതായി പൊട്ടി കീറി വെള്ളം വന്നാട്ടെ
വെള്ളം വന്ന് സത്യമാ വീടൊക്കെ നമ്മുടെക്കെ എന്തൊരു സ്വപ്നം ഒരു വീട് ഒണ്ടാക്കി ക്കി നമ്മളാ ആഹ് ഒരു വീട്ടി താമസിക്കുമ്പ അതും ഒന്നുല്ലാതെ ഓഹ് ഒരു രൂപ പോലും നമ്മക്ക് മിച്ചം കിട്ടാത മുഴുവൻ അങ്ങ് പോവുന്ന് പറയുമ്പ അവര്ടെ
അതെ നമ്മള് പണ്ടൊക്കെ ഇങ്ങനെ കേക്കാറൊള്ളെരുന്നു
അയ്യോ സത്യം എവിടേലൊക്കെ കേട്ട് കേൾവി ഇപ്പം നമ്മക്ക് പേടിയാ നമ്മട തൊട്ടട്ത്ത് തന്നെ സംഭവിക്കും ഇപ്പം നമ്മക്ക് തന്നെയാണ് സംഭവിക്കുവാ
ആഹ് അതെ സുനാമി ഇതൊക്കെ നമ്മള് ഇങ്ങനെ വാർത്തകളിൽ ഇടോക്ക നമ്മക്ക് കേ ക്കലേൽ ഉള്ളാവാര്ന്ന്
കെ അത് തന്നെ നേര്ത്തെ കേക്ക്ണ് ഇപ്പ ഇത് നമ്മക്ക് സ്വന്തായിട്ട്
അനുഭവ ആഹ് നമക്ക് അന അല്ല അനുഭവിക്കല്ല
പിന്ന നമ്മട വീടിന്റ പൊറവശം എല്ലാം മണ്ണ് ഒര് തിട്ടില് പോണണ്ട് ആഹ് മണ്ണെല്ലാം ഇടിഞ്ഞ് നമ്മട വീടിന്റ പൊറകിലേക്ക് വീഴും എല്ലാവർക്കും ഒരു ദോഷവേ
ആഹ് അതെ നമ്മള് തന്നെ ഇതൊക്കെ ഇണ്ടാക്കി തീർക്ക്ന്നത് മനുഷ്യര് തന്നെയാണ് പൊഴായാലും മണൽ വാര്ക അതേപോലെ
ആഹ് അതെന്നെ ഈ വെള്ളം ഒഴുകിപ്പോവാള്ള സ് സൗകര്യം ഇല്ലാതെ വരുമ്പളാണ് വെള്ളം ഇങ്ങനെ കരയിലേക്ക് കേറുന്നേ
ആഹ് അതെ മരോക്ക വെച്ച് പിടിപ്പിക്കല്ലല്ലൊ ചെയ്യ്ന്നെ ഒക്ക വെട്ടി മുറിച്ച്
കണ്ടങ്ങളൊക്ക കണ്ടില്ലേ മണ്ണിട്ട് നെകത്തി മുഴുവൻ ഇപ്പം വീടുകളാ വെക്കച്ചു പോവുന്നെ
വീടുകള് വെച്ച് പോവാ
ഉം അപ്പ കണ്ടങ്ങള് കാ അതന്നെ അവിടെ അങ്ങനെയൊക്കെ വരുമ്പൊ ഈ വെള്ളത്തിന് ഒഴുകി പോകാള്ള സൗകര്യം ഇല്ല അപ്പ പിന്നെ എന്നെ ചെയ്യും ഇങ്ങനെ കേറി കരയെടുക്കും
എള്ളു
ആഹ് ഇനിയിപ്പത് കൂടതെ ഉള്ളു കൂടി വരത്തെ ഒള്ളു ഇപ്പൊ നേരത്തേ ഒക്കെ ഒരു മഴ പെ ഇത്പോലെ ഒരു പ്രളയം വരികോ ഒരു വെള്ളപ്പൊക്കം വരോ നമ്മക്ക് പേടിയില്ലായിരുന്നു അല്ലെ ഇപ്പൊ ഒരു മഴ പെയ് മതി അപ്പളെ നാട്ടിം പൊറത്തൊക്ക എന്നാ റോ ട്ടില് വെള്ളം കേറി വണ്ടി പോകാൻ പറ്റ്ന്നില്ല വീട്ടിനകത്ത് വെള്ളം കേറി
അതെ ഒറങ്ങി നീച്ച്മ്പ എന്താ കേക്ക്ന്നേന്ന് അറിയില്ല
ആഹ് അത്യെന്നെ ഒറങ്ങി ഒന്നെണീറ്റ് നമ്മള് ചെലപ്പോ നെലത്തേക്ക് കാല് കുത്തുന്നെ വെള്ളത്തിലേക്കായിരിക്കും
വെള്ളത്തിലേക്ക് ക്ക് ഒറങ്ങി കെടക്ക്ന്ന മന്ഷ്യന്മാരല്ലേ ആഹ് പിന്നെ അന്നാ പോയത് ഫുള്ള്
ഓയൊരു സത്യാ രാ ഈ അപകടം വരുന്നെല്ലാം രാത്രിയിലുവായിരിക്കുല്ലെ കൂടുതലും
വേം നമ്മളും ങ്കൂടി സ്വപ്നത്തിലും കൂടീം കാണാത്ത ഓരോ സംഭവങ്ങള്
സംഭവങ്ങളൊക്കെയാ നടക്ക്ന്നത് അതെ ഇനി അങ്ങനൊര് പ്രളയവും
ന്നര്യാലു ഇങ്ങനെ ആയാലുഅവർക്ക് അഷ് ഷ്ടപ്പെട്ട് എന്തെല്ലാം നഷ്ടപ്പെട്ട് അവരെ മ പിന്നെ ആരുല്ലാതെ എല്ലാ വീട്ട് ത്ത് ബന്ധക്കാര് ആരുല്ല അയൽവക്ക ക്കാര് ഒന്നും ആഹ് നാട് ഫുള്ള് ഒട്ടാകെ ഒരു നിമിഷം കൊണ്ടാപ്പത് ആഹ് ഒരു നിമിഷം കൊണ്ടാണല്ലോ പ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചത് ഏഴാ സത്യം പറഞ്ഞ ആഹ് മയായാലും പേടി ക്കൊ പേടിയാണ് വെയിലായാലും പേടി വെയിലായ സൂര്യാഘാതേറ്റു
സൂര്യാഘാതം മഴെ ആയാൽ അങ്ങനെ വേറൊരു സൈഡീ കൂടെ
സൈഡ് കൂടെ ഇഞിപ്പോ ജൽദോഷം പനി അത് വേറെ ഛർദി വയറെളക്കം വേറെ
സ്കൂൾ തൊറക്വല്ലേ പിള്ളാര് നീ സ്കൂളിപ്പോ ഒരാഴ്ച പോവും പനിയും ജലദോഷം വൈയ്യായ്കയായിട്ട് തിരിച്ച് വരും
അതെൻ അതെ എന്റെ മക്കളൊക്കെ പ പതിനഞ്ച് ദിവസം കഴിഞ്ഞ പ്രാവിശ്യോക്കെ തൊടക്കത്തില് പതിനഞ്ച് ദിവസം ഫുള്ള് പോയി തെന്നെ പനി മാറില്ല പിന്നെ അമ്മള് പറഞ്ഞയച്ചാല്ത് പകർച്ചവ്യാധികളാൺല്ലോ എ എല്ലാ അസുഖോം പകര്നൊരേ എ അധികം പർന്ന ന്നാല് പിന്നെ അമ്മക്ക് അതും വേവ ടീച്ചർമാര് പറ്യലോ പറഞ്ഞക്കര്തേ അസുഖല്ലോരെ എന്നാന്നല്ല ആദ്യത്തന്നെ
അതെന്നെ ഇച്ചിരി അസുഖൊക്കൊള്ളോരെ വീട്ടി വി സ്കൂളി വിടാതെയൊക്കെ നോക്കുവാണീഎത്രിംപക്ഷെ എല്ലാവരുഅങ്ങനെ ജോലിക്കൊക്കെ പോകുന്ന പേരൻസാമ്പോ എന്നാ ചെയ്യും രാവിലെ പിള്ളാർക്ക് വയ്യായ്കയാണ് പനിയാണ് ജെമ ച്ചൊമയാണെന്ന് പറഞ്ഞാലും അവർ ഒര്ക്കി സ്കൂളിലേക്ക് വിടും
ആഹ് അതെ നമ്മള് ഉം പിന്നെ അതാണ് പിന്നെ എല്ലാ ദിവസുപർണയ് ക്കണ്ടാന്നർഞ്ഞാല അത് നടക്കൂല എന്നാപ്പം അത് മാർണെങ്കിൽ കൊർച്ചീസം പുടിക്യല്ലോ രണ്ടീസംകൂടന്ന് മാർന്ന്ട്ട്‌
ന്ന അതെനെങ്ങനെള്ള ഒരാഴ്ച്യയാ അത് നേരുവാ
ചുമയൊക്കെണ്ടെങ്കിൽ പതിനഞ്ച് ദിസം കണക്കാ
അയ്യോ ചൊമയകെഅത് ചൊമേക്കെ വന്ന് പയിഞ്ഞാലാഅതൊന്ന് മാറാൻ കെട്ന്ന പാട്
അതെ ങ്ങളെ മക്കളൊക്കെ എന്താ ചെയ്യ്ണേ
ഇവ്ടെ മക്കളൊക്കെ പഠിക്യസ്കൂളിൽ പഠിക്യന്ന പിള്ളാരാണേ ചെറിയ പിള്ളാരൊക്യാ
ആഹ് എന്റതും അങ്ങനെന്നെ ബുക്കും പുസ്തകങ്ങളും ബേ എല്ലാ സാധ്നങ്ങളും വാങ്ങിച്ചോ
ആഹ് പുസ്ത അതിന്റെ പർച്ചേസ് നടക്കുവാ ടെസ്‌റ്റൊക്കെ കിട്ടി സ്കൂളീന്ന് ബാകി ക്കെ മേടിക്യന്നും ബാഗീക്കെ പണ്ടത്തെ പോലെ നമുക്കിഷ്ട്ടൊള്ള ബാഗ് മേടിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ ഇത് ഇന്ന് പറഞ്ഞിട്ടിരി ക്ക്യ ഞായം ബാഗ് മേടിക്യാൻ പോവുമ്പോ ആഹ് ലബൂബടെ ബാഗ് വേണം അല്ലെങ്കി ചോട്ടാബിടെ ബാഗ് മതീന്ന് പറഞ്ഞ് വെച്ചേക്കുവാ
ആഹ് അതെ അവരോട് പറയണം അതാ പർ അത്ക്കപ്പം മക്കക്ക് കിട്ടണം
ആഹ് അത് വേണം ആഹ് അല്ലാതെ പഴേ ബാഗ്കൊണ്ടൊന്നും പോക്ക് നടക്യേല
അതെ പ്പമ്മളെ ഭാഗത്തൊക്കെ അമ്മക്ക് ഒന്ന് മുതൽ നാല് വരെ അത് മതിയായിര്ന്നു ഇപ്പൊ ഒന്ന്ക്ക് വേറെ രണ്ട്ക്ക് വേറെ അങ്ങനെക്കേണ്
അതെ ഓരോ കൊല്ലവും പുസ്തകവും അല്ല ബാഗ് വേറെ വേറെ പുതിയത് വേണം പിള്ളാർക്ക്
അതെ
ഇങ്ങനെ പിന്നെ നമ്മടെ ഭാഗത്തൂണ്ട് പിള്ളാര് പറയുമ്പള് നമ്മളും അങ്ങ് വാങ്ങിച്ചോട്ക്കുന്നു
ആഹ് ആഹ്
അ
പിന്നെ എന്തൊക്കെയുണ്ട്
ആഹ്എന്ത് ഇനി നാലുമണിക്ക് എന്തേല ഒന്ന് ഫലകാരം എന്തേലും ഒന്നും ഉണ്ടാക്കണം എന്നോ ർത്തിരിക്കുന്നു
ഓക്കെ
ഉ ശരി എന്നാ എടക്ക് ന്നാെ വിളിക്കാന്നെ
ആഹ് വിളിക്കൊണ്ട് ട്ടോ
ശരിയെന്നാ